ഹലോ
കേക്കണുണ്ടോ
ആഹ് കേക്കണുണ്ട്
തെരക്കാണോ
തെരക്കോയിച്ചാല് ആ ചെറുതിട്ടൊക്കെ നല്ല സംസ് പറഞ്ഞോളൂ
പഠിപ്പിക്കാനൊക്കെ കേറാവൂല്ലേ
കുട്ടികള പഠിപ്പിക്കാർന്ന് മുന്നേ ഓല്ക്ക് രാത്രിക്കൊക്കിള്ള കോ ചോറിനൊള്ള കറി ഇണ്ടാക്കി വെക്കാണ്
അതേ ഇപ്പം വൈകുന്നേരം ഇണ്ടാക്ക ഹലോ പോയോ
നിങ്ങളക്ക ഒരിങ്ങിക്ക
ഞങ്ങള് ഒ ഒറ്റ നേരം കൊണ്ട് രാവിലെ വെക്കും അ ആ ഞങ്ങള് രാവിലെ വെക്കും
ഇത്തന വെക്കല്ലേ ഇന്ന് കറി വെച്ചട്ടില്ല അപ്പൊ പിന്നെ
അപ്പ സ്കൂളിക്ക് കൊടുത്ത് വിടുണ്ടോ
ആ സ്കൂൾത്ത്ക്ക് കൊടുത്ത് വിടും ഓർക്കെന്തെങ്കിലെന്ത്
ആഹ് എന്ത ഒരുക്ക് കൊടുത്തവിട എന്തൊരിക്ക് കൊടുത്ത് വിട
അതൊന്നും പറ്റിണ്ടാവില്ലല്ലെ
ഇല്ലേ അപ്പൊ കോളിഫ്ലവറ്ണ്ടാക്കിഎക്കണം ണ്ടാക്കി വെച്ചിട്ട് വേണം. ചിക്കൻ കൂട്ടും ആങ്ങനെ ആഹ് ചിക്കന് മട്ടനും മീൻ ഇഷ്ടല.
ആഹ്
പടിച്ചൂടെ പഞ്ഞോൾപ്പണ്ട് കൂട്ടാണ്ടാക്കിച്ച കൊറച്ചയ്ഞ്ഞ. മതിയല്ലോ ഏഹ്
സ്കൂളിക്ക് ചിക്കനക്കെ കൊണ്ടുപോവോ.
ആഹ് കൊണ്ടോകും എപ്പഴൊന്നുല്ലെങ്കിലും.
ആഹ് ആഹ് ആഹ് പ്രൈവറ്റ് സ്കൂള
അല്ല ഗവർമെന്റന്നെയാണ്.
ആഹ് അല്ല ഇപ്പ അവിടെ മന്തിയും ബിരിയാണിയൊക്കെ ഇണ്ടല്ലോ. ഗവണ്മെന്റ് സ്കൂളില് ആഹ്
ഇന്നൊന്നും ണ്ടാവൂല പിന്നെ അവിടെ വക്കും എന്താണ്. പേരി ഉണ്ടാവും മുട്ടപ്പേരി ഉണ്ടാവും പയർപ്പേരി ഉണ്ടാവും കാകേബേജ് ഉണ്ടാവും. ചെലപ്പോ സാലഡ് ണ്ടാവും ചിക്കൻ കറി ണ്ടാവും ണ്ടാവൊക്കെ ചെയ്യും. നമുക്ക് എന്നൊക്കെ എന്തൊക്കെയാന്ന് അറിയില്ല.
ആഹ്. ആഹ് എ ഇത് ഇണ്ടാവില്ല അല്ലെ മെനു നേരത്തെ കൂട്ടി പറയണ്ടാവില്ലല്ലെ.
ഇല്ല നേരത്തെ മുൻകൂട്ടി പറയില്ല ബിരിയാണിയക്കെ ആണെങ്കി പറയും. പിന്നെ കഴിഞ്ഞ വർഷക്ക എല്ലാ ബുധനാഴ്ചകളിലും. എന്താ ചിക്കൻ കറീ തെങ്ങാച്ചോറുആണ്. ഇപ്രാവശ്യം എല്ലാ ബുധനാഴ്ചയും ചിക്കൻ കറിയും ഇദുവാണ്. അത്ണ്ട് അതമ്മക്കറിയ അപ്പൊ. തേങ്ങാച്ചോറും ചിക്കൻ കറിയ ഇപ്പ ഓര പപ്പടോ ചമ്മന്തിക്കെ എന്നാലും വേണം പപ്പടം.
ആഹ്.
ഉ
അപ്പൊ എന്തപ്പണ്ടാക്കുണ്.
അവർക്ക് ഇവിടന്ന് എന്തെലും കൊണ്ടോണന്.
ആഹ് ആഹ് ഇപ്പൊ എന്താപ്പ വൈന്നേരത്തേക്ക്.
വൈനേരത്കതാ കോളിഫ്ലവർ.
ആഹ്. ഞാനും അത് വറുത് കൊടുത് വിടും ചിക്കനന്ന് പറഞ്ഞിട്ട്. ആ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ചക്ക വേവിച്ച് ചക്ക കൂട്ടാൻ പോലെ വെച്ചിട്ടുണ്ട്.
ആഹ്.
പിന്നെ മീനുണ്ട് ഉപ്പേരി ണ്ട് കറിണ്ട്. കുട്ടിക്ക് ഇത്തിരി റൈസ് രാവിലെ വെ ചു സ്കൂളിക്ക്.
ഇനി എപ്പഴ രാത്രിക്കുള്ള ഫുഡൊക്കെ എപ്പഴാ കഴിക്ക.
കഴിക്കാനൊക്കെ ഒരു നേരാവും കുഞ് കുഞ്ഞിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പത് മണി ഒക്കെ ആകും.
അപ്പൊ രാത്രി ഒരു പത്ത് മണി പത്തരെക്കാകും കടക്കുമ്പോ.
പത് മണി ആ ഇപ്പൊ ഇവന് സ്കൂളുള്ള കാരണം നാത്തെ കടന്നല്ലെങ്കില് നീക്കില്ല.
ഉം
അപ്പൊ എങ്ങനേലും ഒരു നമ്മള് ടി വി വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കും. അത് കാരണം ഒരു ഒമ്പതര ചായ കുടിച്ചു.
ചായക്കന്തെലും കടിണ്ടോ.
ചായക്ക് കടിന് പറഞ്ഞ ഇന്പ്പോ ഒന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ പായസം വെച്ചിരുന്നു സേമിയ പായസം. അതുണ്ടായിരുന്നു പിന്നെ. കുഞ്ഞിന് പുറത്ത് ബേക്കറിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട്. അല്ലറ ചില്ലറ സാധനങ്ങള് അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉണ്ട്
ഏഹ് ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായക്ക് കടിയൊന്നുല്ല അതുകൊണ്ട് ചായ കുടിച്ചിട്ടുല്ല
അപ്പൊ കുടിച്ചില്ലേലും കൊഴപ്പൊന്നുല്ല ചിലർക്ക് ഇണ്ട് നാലുമണി ആവുമ്പളേ ആ പിന്നെന്താ പോവാനുള്ള വഴി ഇല്ലാന്നേ ഉള്ളൂ
ചെറിയ കുട്ടിയാണേയ് അയിനേം വെച്ചിട്ട് പോവാനേ
ഉം എങ്ങനെ ഫുഡൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യോ
കുക്ക് ചെയ്യാന് ആഹ്‌ കൊഴപ്പില്ല ഇപ്പൊ യൂട്യൂബ് ഉള്ള കാരണം നമ്മള് തട്ടിമുട്ടിയിട്ട് എല്ലാം വെക്കും എന്തിന്റെ റെസിപ്പി യൂട്യൂബിൽണ്ടാവോലോ ഹലോ
റേഞ്ചിന്റെ എന്തേലും പ്രശ്നം ഉണ്ടോ താത്ത ഭയങ്കര ക്ലിയർ ആവണില്ല അമ്മ
ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ
അമ്മ റേഞ്ച് കട്ടാവ
ആഹ് ചെല സമയത്ത് ഇൻക്കുണ്ട് അപ്പ ഞാന് പിന്നെന്ത് ചെയ്യാണ് ഏതായാലും കട്ടാക്കണ്ടല്ലോ
ആഹ് കട്ട
ചെലപ്പം കേക്കണില്ല ആഹ്‌ ചെലപ്പം കേക്കണില്ല കേക്കണേന് നമ്മക്ക് മറുപടി പറയാം ആഹ്‌ ഇണ്ട് റേഞ്ച് പോണണ്ട് അത് വാണെങ്കില് ഈ മഴക്കായിട്ടാക്കാരം ഇന്നലെ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴായിരുന്നു ഇന്ന് പത്ത് പത്ത് മണിവരെ ഉണ്ടായിരുന്നു ഇപ്പ മഴഴൊന്നുല്ല
ഇവിടെന്ന്‌ പെയ്തിട്ടില്ല ഒന്ന് ചാറിപ്പോയി
അതേർക്കും
ആഹ് ഇബടെന്ന് പെയ്തിട്ടില്ല ന്ന് ഒന്ന് ചാറേള്ളൂ
ഇന്ന് രാവിലെ പത്ത് മണിവരെ നല്ല മഴാരുന്നു ഇവിടെ
അതേയ് ഞങ്ങക്ക് രണ്ട്‌ മൂന്ന്‌ ദിവസായി മഴ പെയ്തിട്ട്
ആഹ്‌ ഇന്നലെ ഇന്നലെക്കെ നല്ല വെയിലെന്നെ ആയിരുന്നു
ആഹ്‌
ഇങ്ങള് കോളിഫ്ലവറ് ഒക്കെ കറി വെക്കല് എങ്ങനെ ഇണ്ട്‌ കറി വെക്കല്
ഇല്യ ഞാൻ വ -വർക്ക ചെയ്യ ആഹ്‌ കുഞ്ഞിന് ആഹ്‌ ഫ ഫ്രൈ ചെയ്തിട്ട്
ക്കെ നല്ലോം വാട്ടീട്ട്
ആഹ്‌
ക്കെട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കോലോ
ആഹ് ഉള്ളി തക്കാളി ഒക്കെ ഇടോ?
ഉള്ളി, തക്കാളി നല്ലോണ്ണം നമ്മള് എന്ത് ചെയ്യാ വയറ്റിട്ട്
ഉം
വെളുത്തു
ഹലോ
ഹലോ കേക്കണില്ലേ?
ആഹ്‌ പറയ് താത്ത
കോളിഫ്ലവർ നമ്മള് ചിക്കൻ വെക്കൂലേ
ആഹ്‌
അതേമാതിരി ഉള്ളി തക്കാളിയും ഒക്കെ നല്ലോം വാട്ടാ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഇട്ട്ങ്ങാണ്ട് വാട്ടാ എന്നിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം അങ്ങാണ്ട് നന്നായിട്ട്
ആഹ് ഗ്രേവി ആയിട്ട് അല്ലേ? ഗ്രേവി പോലെ വെക്കുക അല്ലെ? അതെ ഞങ്ങള് ഫ്രൈ ചെയ്യ മാത്രമേ ചെയ്യാറുള്ളൂ ആ കുട്ടികൾക്ക് അതല്ലേ ഇഷ്ടം
ഇവിടെ കുട്ടികൾക്കൊക്കെ അത് തന്നെ ഇഷ്ടം ഞാന് എന്ത് ചെയ്യും ഇന്ന് ഇപ്പോ ഈ ഉരുള പൊരി ദിവസം പോയി അലെങ്കിൽ സ്കൂൾ പോകുമ്പഴല്ലേ പൊരി എന്നും ഓരോരോ പൊരിയാണ് ചിക്കൻ വാങ്ങിയ പൊരി
ഏയ് ഇവിടെയും അതെ അവന് ഭയങ്കര ഇഷ്ടാ അത് ഉരുളക്കിഴങ്ങ് അല്ലെങ്കി സോയാബി സോയാബി അതേപോലെ ഫ്രൈ ചെയ്യ അത് കറി വെക്കണ ഇഷ്ടല്ല
ഇവിടെ സോയാബി എന്ത് വച്ചാലും ഇഷ്ടല്ല
ആ അതെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആഹ്
വറുത്താലും കറി വെച്ചാലും ഒന്നും നിക്ക്ഇഷ്ടല്ല കറിയാക്കിട്ടല്ല നമ്മള് വററ്റി ആക്കിയിട്ടാ ചെയ്യ നിക്ക് ഇഷ്ടല്ല കോളീഫ്ളവർ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടല്ല
അത് ഞങ്ങള് ചെയ്തിട്ടില്ല ഇതുവരെ
ഉം നല്ല ഉള്ളി തക്കാളി ചിക്കൻ വെക്കണ മാതിരി തന്നെ ചിക്കൻ വെയ്ക്കണ മസാല തന്നെ ഒക്കെ മല്ലി മൊളക് മഞ്ഞള്
ആഹ്
ഉം പിന്നെ ചിക്കനും പകരം കോളിഫ്ലവറ് ആണെന്നള്ളൂ
അത് വേവിക്കുണ്ടാവുംല്ലേ? വേവിച്ചിട്ട് ഇടുകവുംല്ലേ?
ആ പിന്നെ അ കടന്ന് വേവിച്ചാണ് കൊറച്ച് വെളളക്കെ പാർന്നിട്ട് നമ്മള് ചിക്കൻ വേവിക്കുന്നമാര്യന്നെ
ആഹ് അത്രേയള്ളൂ ഞാൻ അങ്ങനെ നോക്കി ക്കിനോക്കണം ഇതുവരെ ചെയ്തിട്ടില്ല ആഹ് ആഹ് ഇനി വക്കുമ്പോ ഇപ്പൊ കൊറേ ആയിട്ട് അതിനോടുള്ള ഇഷ്ടം മാറിക്കണു അത് കാരണം ഇപ്പ അതില്ല ഒന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ വഴുതനങ്ങ അതൊക്കെ പൊരിച്ചു കൊടുക്കുക
അത് അതൊക്കിവിടെ പൊരി തന്ന്യാണ് അപ്പോ
ആഹ് പൊരിച്ച് എന്ത് കൊടുത്ത് കഴിഞ്ഞാലും വല്യ കൊഴപ്പില്ല ക കറി ആയിട്ടൊന്നും പറ്റില്ല ഉപ്പേരി ആയിട്ട് പറ്റില്ല
ഹലോ ആഹ് കേക്കണില്ലേ
പണി ഒതുങ്ങിയോ കുട്ടികളെ പഠിപ്പിക്കേണ്ടേ ഇനി
ഉം കുട്ടികളെ പടിപ്പിക്കണം ഇതൊന്ന് വെച്ചിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാന് ഇരിക്കാന്ന് വിചാരിച്ചിട്ടാ
കൂടിരിക്കണോ
കൂടെ ഇരിക്കു വെച്ചാല് ഇരിക്കും മേണ്ടാ എന്നാലും ഇരിക്കണം എന്നാലേ രണ്ടക്ഷരം വായിക്കോളു അല്ലെങ്കി ഓല് എന്ത് ചെയ്യും ഓലെ പണിയെടുക്കും
ആഹ്
ഓല് കുറേ വെട്ടീട്ടും കുത്തീറ്റും കുറെ പുസ്തകം മുന്നില് തൊറന്ന് വെച്ചിരിക്
എത്രാം ക്ലാസിലാ
അഞ്ചാം ക്ലാസ്സിലാണ് മൂ മൂത്ത കുട്ടി
ആഹ് ആഹ്
മൂത്ത കൂട്ടി അഞ്ചിലാണേ
സ്കൂളടുത്താ
സ്കൂൾ അടുത്താണ്
ഉം ആഹ് ആഹ് ബസി
നടന്നു പോവാന്ന ദൂരത്തോടെ
അതേ ആഹ് കൂട് കൂടുത് കൂടെ കുട്ടികളൊക്കെ ഉണ്ടാവുംല്ലേ ആ കുട്ടി പോയാ അവിടുന്ന്
ആഹ് കുട്ടികളുണ്ട് ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉണ്ട് സ്കൂളില്
ആഹ് ആഹ്
ബസ്നന്നെ
പരിസരത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഇണ്ടാവുംല്ലേ
ആഹ് അവിടെ പരിസരത്തുന്ന കുട്ടികളുണ്ട്
ആഹ്
അവിടടുത്തന്നെയാണ് മോന് വേറെ സ്കൂളിലാണ് മോന് എന്താണ് ഓട്ടോക്ക് പോണം അല്ലെങ്കിൽ സ്കൂൾ ബസിന് പോണം സ്കൂൾ ബസ്സിനല്ലേ അയ്ന് ഓട്ടോക്കാ ഈക്കണോ ഓട്ടോ ഇവ്ടുന്നന്നെ വീട്ടിന്ന് വന്നെടുക്കും
ആഹ് അതെ റോഡ് വരെ പോവണ്ടല്ലോ
ആഹ് റോഡ് വരെ പോണ്ട മറ്റേത് റോട്ട്ക്കാൻ പോണം
ആഹ് അവനെത്രേലാ അപ്പൊ
ഏ
അവൻ എത്രയില
ഓൻ മൂന്നില്
ആഹ് രണ്ടു പേരാ
ആഹ് രണ്ടു പേരാണ്
ആഹ് രണ്ടാകുട്ടിയള്
അല്ല ഒരാണും പെണ്ണും
ആഹ് മൂത്തത് പെണ്ണ്
ങ്ങളെകുട്ടികളൊക്കെ ഉട്ടോ എവിടെ പഠിക്കാനിരുന്ന അതോ
ഏയ് ഇപ്പൊ പഠിക്കാനക്കുന്ന ഒരു അംഗാണ് ചെറിയ കുട്ടിയാ ഓ ഒരാൾ യു കെ ജി ഒരാൾക്ക് ഒന്നേല് വയസു
ഉം
പഠിക്കന്ന് പറഞ്ഞ കഴിഞ്ഞ അത്രേയള്ളൂ പഠിക്കന്ന് പറഞ്ഞ കഴിഞ്ഞാ എര പച്ച ഇങ്ങടെ കേറും ബുക്ക്ന്നല്ലപ്പൊ കാര്യം മിണ്ടാൻ പറ്റില്ല സ്റ്റാർട്ടിങ്ങിലേ നമ്മള് അക്ഷരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലങ്കില് പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അന്നന്നുള്ളത് പഠിപ് ച്ചില്ലെങ്കിലെ ആഹ് കേക്കണ്ട്
ആഹ്
കേക്കണ്ട് പോയാ
ശരി ശരി ഓക്കേന്ന് ഓക്കെ ശരി